ഹലോ
ക്ന്നേ
ആഹ് പറയൂ കേക്ക്‌ന്ന്ണ്ട്
എന്തക്കെണ്ട്
എന്തക്കെ ഇങ്ങന പോണു മഴെക്ക‌ണ്ടോ
ഇപ്പ ഇന്ന് മഴയൊന്നുല്ല ഇന്നു ഇന്നലിം മഴല്ല
ആഹ് ഇബടപ്പം മൂടി കെട്ടി നിക്ക ഇപ്പ വെയ്ലാ
ഇബട നല്ല വെയ്ലായിരുന്നു ഇതുവരെ ഇപ്പ ഇങ്ങനൊര് വെയ്ല് പോയ്ട്ട്ണ്ട്
ആതെ ഇത് വരെ വെയ്ലിണ്ടായ്ര്ന്നു നല്ല വെയ്ല്ണ്ടാര്ന്നു ഇപ്പൊ ഇങ്ങനെ ഒര് മൂഡല് വന്ന്ട്ട്ണ്ട് സ്കൂള് വിടാനായല്ലോ ഇനിപ്പ മഴക്ക് വര്ണല്ലോ
പെയ്യാം പറെ രണ്ട് മാസപ്പ ഇവട വീട്ടിലിങ്ങനെ നിന്ന്ട്ട് മക്കളെക്കെ ഇപ്പ സ് കുളു പോവല്ങ്ങനെ തൊടങ്ങ്മ്പ ഓൽക്ക്ങ്ങനെ
ജാഴ്ഇ ഇന്നലിം മിനിഞ്ഞ്യാന്ന്പ്പ മഴയില്ല്യാ കൂള് ഇല്ല്യ ഇന്ന്പ്പ സ്കൂള്ണ്ട് മഴ മൂടികെ
ആഹ് സ്കൂൾട്ട് വരുമ്പന്ന മഴണ്ട്ന്ന്ണ്ടെങ്കില് എന്റെ ജ് രണ്ടാമത്തൊനക്കെന്താ പറയ ഹ് മയി ഇണ്ട് കെതിയേടാണ് സ്കൂൾക്ക്‌ പോകാന് അയാ പറെ രണ്ട് മാസം കെതിയേടൊന്നു ഇല്ലേന് ഇവ ടെ എന്താണ് മ്മാ സ്കൂള് മൂന്ന്ലാണെ അപ്പൊ ഓന അതൊര് ഇതാണ് അറെ ഞാന് കുട്ടികളിപ്പോ സ്കൂൾക്ക്‌ പോവല് തൊടങ്ങിട്ടൊള്ള് അപ്പോത്തെന് ആഹ് ഇത് നൊ
ആതെ ഇപ്പ രാവിലെ ഇബടെന്ന് പോവ്മ്പ പറയും നല്ല മഴെണ്ടെങ്കി അമ്മ ഞാൻന്ന് പോണില്ലാട്ടോ അ ആയ്ക്കോട്ടെ നല്ലാ മഴെണ്ടയ് നിക്ക് പോവാം വയ്യ ആ ശരി യു കെ ജ് എത്തിട്ടുള്ളൂ അപ്പൊ പറയും ഉം ഉംമഴക്കാലതു കുളിച്ച് വര്മ്പ ഇ തണു പ്പാണല്ലോ ചൂട് വെള്ളത്തി കുളിപ്പിച്ച് കയ്ഞ്ഞാലു ഒര് തണുപ്പാണ് അപ്പൊ നല്ല മയണ്ടിങ്ങി ഇച്ചിച്ചി പോവൻയ്യന്നറയും പിന്നപ്പ വിടാണ്ട് ഇരി ക്കാൻ പറ്റില്ലല്ലോ ഇനിപ്പ മഴ കൂടാന്നള്ള അവർക്ക്റിയില്ലല്ലോ ഓരോ ദിവസം കഴിയുന്തോറും എത്ര ഇപ്പ നമ്മള് പിടിച്ചു വെക്കുക
അതല്ലേ അമ്മുക്ക് പറഞ്ഞാതിരിക്ക സ്കൂൾ ഉണ്ട് ഒൽക്ക് പോകണം എന്നുള്ളത് ഓല്ക്കും അറിയില്ല
അതെ ഇത്പ്പോ ഇന്ന നാള കഴിയണതല്ലല്ലോ ഇതിപ്പോ
മഴപ്പുഞ്ഞി തുടങ്ങിയാണ് രണ്ടും മൂന്ന് മാസം ഉണ്ട് അതൊന്നും പോഓലക്കറേണ്ട ഓലക്ക് മഴ ഇണ്ടോ എന്നാ സ്കൂള് പോകണ്ട
ആഹ് ഇനിയിപ്പൊ കൊറച്ചും കൂട കഴിയുമ്പോഴായിരിക്കും ബദ്ധിമുട്ട് രാവിലെ നല്ല പെയ്ത് തുടങ്ങി കഴിഞ് കഴിഞ്ഞാ പോവാനും ഈ ചളിയും ചവിട്ടി പോകുമ്പോ അവർക്കും മടിയവും
ആഹ് അയലാറല്ലത് ഇങ്ങനെ ഈ വൈകുന്നേരം പെയ്താ പിന്നെ തുണികളൊക്കെ നമ്മക്ക ഒരു കണക്കിന് സുഖമാണ് കേട്ടോ കാരണം രാവിലെ കുറച്ചു നേരം വെയിലരച്ച കഴിഞ്ഞാൽ നമ്മളെ തുണികളും കാണ നമ്മളിപ്പ ഇത്ര മഴ താലും ആയാലും വട്ട്കാണ്ട് നമ്മൾ എടുത്തക്കുമ്പോ എങ്ങനെ ആയാലും ഒരു നേർക്കല് വെയിലുണ്ടരു ഉണങ്ങിയൊ ഒരു ഫീലിംഗ്സ് വരൂലല്ലോ
ആഹ് അത് അയൽ തന്നെ കിടക്ക തന്നെയ ആവും മുതുവെയിൽ തെട്ടിയാലേ ഒന്നുള്ള ലേക്ക് എടുത്തക്കന്തോന്നള്ളൂ
മുശി വെയിൽട്ടിയാല് പക്ഷെ അല്ലാതെ നമ്മൾ മടക്കി വെച്ച് കഴിഞ്ഞാ ഒരു തണുപ്പുണ്ട് പിന്നെ എടു കുംമ്പോഒരുവേറെരു സ്മെല് എന്തൊക്കെയാണ് പറയ അത്ര ആഹ് ഞാൻ പറയും ഞാൻ കംഫേർട്ട് ഒക്കെ ഉപയോഗി ച്ച് ഓക്കും മെഷീനിലൊക്കെ ആക്കിക്കാണ്ട് ഒക്കെ എത്ര ഉപയോഗിച്ചാലുംമ്മ നേ ഉണങ്ങാഞ്ഞാ എല്ലാവരും സ്മെല് എങ്ങനെ ആയാലും വരും പറ
ആയൺ ചെയ്ത് കഴിഞ്ഞാലും ശരിയാവില്ല ആഹ് കാര്യില്ല വെയിൽന്നെ വേണം
വെയിൽന്നെ വേണം അതിനൊക്കെ ഇല്ലെങ്കിൽ ഒരു സുഖം കിട്ടൂലാറിയും
അതെ ഇനിയിപ്പോ എങ്ങനെയണ കൂടുന്തോറുംല്ലേ
ആഹ് അപ്പൊ മഴ ഇങ്ങനെ ഇപ്പ ഇങ്ങനെ കൂടി കൂടി വരുല്ലേ
അതെ യൂണിഫോമിന്റെ ഒക്കെ കാര്യയാക ഉണങ്ങാനും പാട്
ആ അതാണ് യൂണിഫോമ ഇതൊക്കെ പറഞ്ഞാ അതിരി ഒല ഇതിനനുസരിച്ച് നമ്മള ഇങ്ങനെ നമ്മുടെ യൂണിഫോമ ഒക്കെ ഞാന് രാത്രി ഇല്ലെങ്കിൽ റൂമ കൊണ്ടുവന്നിടും
ആഹ് ഫാൻചോട്ടില് അതെ എന്നാലും ഒരു തണു പോവും രാവിലെ ആവുമ്പോ
ആഹ് എങ്ങനെ ആയാലും തണുപ്പ് തണുപ്പുണ്ടാവും പക്ഷെ എന്നാലും നമ്മുക്ക് കഴിയണ മാതിരി പിന്നെ ഒന്ന് സ്ഥിരി ഇട്ടാണ്ട് സ്കൂൾക്ക് പോകുമ്പോ എങ്ങനെയാലും ഒരുരണ്ട് കൂട്ടല് ഉണ്ടാവുള്ളൂ
ആഹ്
പിന്നെ കുറെം യൂണിഫോം വാങ്ങിട്ട് നല്ലവടെ
ഡെയിലി ഡെയിലി അലക്ക് ഉണ്ടോ മാറ്റുവോ വല്യ കുട്ടികളാകുമ്പൊ ചാളിയൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ ഡെയിലി
ആഹ് ഓൾക്കെന്നും അലക്കണേ അല്ലാതൊന്നും കഴിയൂല ചെറിയ മക് ചെറിയ മക്കളായാലും നമ്മുക്ക് ഒരു സുഖം തോന്നൂലല്ലേ
ആഹ് പക്ഷെ ഇപ്പ മഴയാവുമ്പോ വേറെ വഴിയില്ലല്ലോ
ആഹ് ഞാൻ പിന്നെ എന്നും അലക്കും പക്ഷെ ഞാൻ പുറത്തായലുണ്ട് അങ്ങനെ ഇട്ടാണ്ട് രാത്രി ഇവിടെ ഫാന്റെ ചോട്ടിൽ ഇവിടെ കൊണ്ടുവന്നിടും അപ്പൊ പിന്നെ രാവിലത്തെക്ക് ഒണങ്ങും പിന്നെ ഇവൽതൊന്ന് പ്രത്യേകിച്ചും മ എനിക്ക് മൂന്നാളുണ്ടെ ഒരാള് അംഗനവാടിയാണ് അംഗനവാടി ഇപ്പോ വിടാനായി
ആഹ്
തുടങ്ങി മൂന്നരക്കാണ് അംഗലവാടി ഇല്ല ഒരാള് ഏഴിലും ഒരാൾ മൂന്നിലും
മൂന്നില്
ഉം ഏഴാം ക്ലാസ്സത്തോനും വല്ലിയോ ഓലോകെ കണക്കാണ് റിയാന്
ഹ്ഹ
പറന്നാതിരി ഈ ചളിയോൽക്കൊക്കെ ആൺ കുട്ടികളാകുമ്പോളേ ഓൽക്ക് ഫുട്ബോൾ പെൺകു ട്ടികളവുമ്പോ നമുക്ക് ഒരു ഭാഗത്ത് അങ്ങനെ ഓൽക്ക് അത്രങ്ങട്ട് ചളിയാവൂല്ല ബോയ്സ് ആവുമ്പോ ആഹ് ബോയ്സാകുമ്പം പറഞ്ഞാ ഓൽക്കൊരു പന്ത് കാണുണ്ടോ ന്നാ ഓലെഹ് വള്ളത്തിലാണെങ്കിലും കൊയപ് പ്പല്ല മഴയാണെങ്കിലും കുഴപ്പല്ല ഓലെ തട്ടി കളിച്ചുകൊണ്ടാണ് ആഹ് എങ്ങനെ നോക്കിയാലും ഞാൻ ങ്ങട്ട് ആഹ് ഇന്റെ അജുന് എന്റെ അജു അതാണെങ്കിൽ ലൈറ്റ് കളർ ഈ ആകാശം നിലോല്ത്തെ കളർ യൂണിഫോം ഫോമു ആണ് ന്നട്ട് ഇത്ങ്ങട്ട് ഈ മഴങ്ങട്ട് പെയ്യുമ്പോ ഇവലെ ചെരുപ്പുമന്ന് തെറച്ചിട്ടും കുപ്പായത്തില് വരെ ഇണ്ടാവും പുള്ളികള് ചളി ഞാൻ ചോദിക്കൂ എന്തൊരു നടച്ചാപ്പതി ചെയ്യ ആ ഞാൻ പറയ ചൗ ഈ നടക്കാൻ മാത്ര ഉള്ളെ വകുപ്പില്ല കാരണം മുന്നിന്ന് ബസ്സ് ബസ് കയറാ നമ്മുടെ വീടിന്റെ മുന്നിലന്നെ ബസ് നിർത്തും ആ ബസ്സ് കയറി സ്കൂളിന്റെ മുന്നിലാ ഇറങ്ങ ആഹ് അപ്പ ഇതാണ് നമ്മള് ഇന്റർവെല്ലിലക്കെ ഓൽ മഴത്ത്ക്ക് ഇറങ്ങുണ്ടാവെ അതാണ് സംഭവം പറയാനേ അടങ്ങി നിക്കൂല്ലലോ ബോയിസ് ആകുമ്പോ ഓൽക്കൊരു പന്തും ഉണ്ടായാൽ ഓൽ അങ്ങനെ പോവല്ലേ അതെ ഓല് പറഞ്ഞാതിരി അടങ്ങിനിക്ക്ണ പരിപാടിണ്ടാവൂല ബോയിസ് ആവുമ്പോ നമ്മള് പെൺകുട്ടികളെ മാതിരി പെൾകുട്ടികള് പറഞ്ഞാ കൊറ ച്ചൊരു അച്ചടക്കത്തിൽ ഇങ്ങനെ ഒരുമൂലക്ക് നിന്നോളും
ഉം മഴയൊക്കാണെങ്കിൽ ഓര് ഉള്ളിൽ തന്നെ കിടന്നോളും
ഉള്ളിൽ തന്നെ ആ ഓൽക്ക് വലിയ പാവ കുട്ടിയോ ഓലടുത്തക്ക് വല്ല കളർ കൊടുക്കലോ എഴുത് ഓൽക്ക് അങ്ങനത്തെ പണികളൊക്കെ ആവും എയ്ത്തൊക്കെ ആൺ കുട്ടികളെ നമ്മള് എത്ര ഉള്ള് പിടിച്ചിട്ടാലും ഇനക്കൊക്കെ എന്റെ വീടിപ്പൊ കൂടിരുന്നിട്ട് ഇപ്പോ ഒന്നര രണ്ട് വർഷാവുന്നോള്ളു ഏത് കൂടിയിരുന്നിട്ടായാലും ഓൽക്ക് പറഞ്ഞാതിരി ഓലാക്കുമ്പോ ഓല് ഉള്ള്ന്ന് എന്തേകാരം എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ഓല്
മനസ്സിലാവില്ല അയ് അയിന്റെ പ്രായം അത് തന്നെയാണല്ലോ
പ്രായം അതാണ് പക്ഷെ അമ്മക്ക് ചീത്തറയല്ലാതെ രക്ഷയില്ല കാരണം പുട്ടിയിട്ട ഭാഗങ്ങള് ഹാളിലൊക്കെ നമ്മക് കാണുന്നോടം ഈ പെയിന്റ് അടി ചാന് നമ്മള് നല്ലതിയിലാക്കുമ്പോ എല്ലാ വക്കും പൊട്ടിക്കാ അപ്പൊ എന്താ ഇബല് ബാറ്റും പന്തു ആയിട്ട് ഉള്ളിലാണ് ചെറുതിന്റെപ്പം ബാറ്റും ബോളും ഉണ്ടാവും ങ്ങട്ട് അതിനോട് തട്ടിട്ട് വക്കൊക്കെ ആഹ് ങ്ങട്ട് വക്കൊക്കെ പൊട്ടിക്ക ചുമര്ന്റെ ങ്ങട്ട് ഇന്റെ ഹസ്ബന്റ് എപ്പളും ചീ ത്തറിം ഇങ്ങള് ആഹ് കൊറച്ചായിട്ട് പെരേറ്റിയാ മതിയേനി ഞാൻ പറയും ഇഞ്ഞ്പ്പ അത് പറഞ്ഞോളി ഇങ്ങള് പറയും ഞാന് അല്ല കുട്ടികളെ കാട്ടി കൂട്ടലാണ് ഞമ്മ ഞമ്മളിപ്പോ എത്ര ഞാനൊക്കെപ്പ ഇതേമാതിരി ഒരുപാട് എല്ലതും ഇനി ഫങ്ക്ഷന് വരും നമ്മക്കൊക്കെ ഒരു എടങ്ങേറാണല്ലോ നമ്മളെ വീട് വൃത്തിയില്ലാതെന്നാ ഒരു മനഷ്യൻ പെട്ടന്ന് എന്താ ആക പിന്നെ വയസ്സെന്നോലൊക്കെ ഇണ്ടാവുമ്പോ നമ്മക്കാരേം കയറി വരുവോ ഇമ്മമാരൊക്കെണ്ടാകുമ്പോ അങ്ങനെയാണല്ലോ നമുക്ക് ആരേം കയറി വരുന്നൊക്കെയുള്ള ബേജാറില് ഒക്കെ നന്നാക്കി കൊണ്ടടക്കും അന്നാലോ എല്ലോട്ത്തും ഉണ്ടാവും ഓലെ പുസ്തകം എത്ര പറഞ്ഞാലും കേക്കൂല ഇങ്ങ് ഇത് കഴിഞ്ഞ്
ഉല്ലല്ലോ
ആഹ് ഞാൻ പറയും ഇങ്ങൾത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മക്കളെ ഇങ്ങളെ ബാഗിൽ വെച്ചോണ്ടു ഇല്ലെങ്കി ഈ സോകേസിന്റെ ബടെ ഇതില് കൊണ്ടന്നെച്ചാ ഉം ആരോട് പറയ്ണ് അപ്പോ ഓൽക്ക അവ്ടെ ടിവിയോ മൊബൈലോ കളി പന്തോ ണ്ട് ന്നുണ്ടെങ്കിൽ അയിമക്ക് ഒരുങ്ങു ഓലെ പുസ്തകം എടുത്തെക്കാൻ ഒഴിവില്ലേ ഭയങ്കര രസാണ് പറയ ഇവലെ കുട്ട്യാളെ ആലോചിച്ച ഞാൻ പറയാ ഈ രണ്ട് മാസം ഇന്നെകെ സമ്മയിച്ചണം പറയും ഞാൻ ഇട്തൈകണ്ട് ഓലെ ഓലെ കേക്കന്നെ പറയേ
വെക്കേഷൻ ആയ പേടിയാണ് എവിടെ എന്താ തട്ട പിടിക്കാന്നും അറിയൂല
അങ്ങനെ പിന്നെ ഒന്നാമത് എന്നെച്ചാ കൊറച്ച കൊറച്ചായിം ചെയ്തിലേ ഇവിടെ കൊറച്ച് ചങ്ങായി ചെങ്ങായിത്തരം കൊറച്ച് കൂടുതലും ആണ് ഓന് കൊറച്ച് ചെങ്ങായിമാരും ഉണ്ട് ആ ചങ്ങായിമാരും കൂടി ഇല്ലോണ്ട് ഓനെന്താ ചെയ്യേണ്ടി എവ്ടുക്കാ പോണ്ട്യെ ഇപ്പത്തെ കുട്ട്യളു അല്ലേ ഏഴാം ക്ലാസില് എ ത്തീണ് പറഞ്ഞിട്ട് കാര്യല്ലേ ട്ട്യാക്ക്‌ ചെലപ്പൊ നമ്മള് രക്ഷിതാക്കള് നമ്മളത് ഉണ്ടാവുലല്ലോ ഓല് ചെലപ്പോ ഓലെ ഇഷ്ടത്തിന് ഓല് പോകും ഞാൻ പറയും ഇപ്പൊക്ക മഴിം പെയ്യ്ണോണ്ട് വൈകുന്നേരൊക്കെ ഇൻക്ക് വീട്ടിന്ന് എറങ്ങ്ണേ ഇൻക്ക് പേടിയാവോല് കാരണം കൊ ഇന്റെ കുട്ട്യാക്ക് നീന്തും അറിയില്ലേ മറ്റോൽക്കൊക്കെ ഒപ്പം ഇവടെ അയലോക്ക ത്ത്ള്ള കുട്ട്യാക്കൊക്കെ നീന്താറിയാ ഞാൻ പറയാ ഒരിക്കലും പോവരുത്ട്ടോ കൊളണ്ടേയ് വല്യ കൊളണ്ട് പഞ്ചായത്ത് കൊളം പറഞ്ഞ്ങ്ങാണ്ട് വല്യൊരു കൊളണ്ട് അവ്ടെ പോയിട്ട് കളിക്കും പറഞ്ഞ ഇവല് നീന്താൻ പോകും ഒപ്പംല്ല കുട്ട്യാളൊക്കെ നീന്താൻ പോകും ഇവൻ ഒപ്പം പോയാണ്ട് സൈക്കളിമ്മേ പോയി നിന്ന്ങ്ങാണ്ട് ഓലെ അടാത്തടെ പോയിക്കും ഞാൻ പറയും അറിയാത്ത കുട്ട്യളാ രേം വക്കത്ത്ന്ന് വന്ന്ങ്ങാണ്ട് അങ്ങട് തള്ളിയിട്ടാ കഴിഞ്ഞ്ലേ ഞാൻ പറയും എപ്പളും അങ്ങനെ ചിന്തിച്ചോണ്ടിട്ടാ അജോ ആരെങ്കിലും ഇതാക്കുമ്പോ എനിക്ക് പേടിയാണ് അന്നെ പറഞ്ഞയക്കാന് അങ്ങനെ പറഞ്ഞ് കൊടുത്താലെങ്കിലും ഒന്ന് പേടി
നമ്മടെ മിസ്റ്റേക്ക് ആവില്ല മറ്റ് പിള്ളേർക്കും അറിയില്ലല്ലോ
അതാണേ ഓൽക്കും അറീലല്ലോ ഓൽക്കിപ്പ എന്താ ഓല്ക്കിപ്പം ഓലെ ചങ്ങായിമാരൊപ്പം പോണം കളിക്കണം ഇപ്പം ഇപ്പ എല്ലാ ടീച്ചർമാരൊക്കെ മഴയായപ്പോ എല്ലാരും മെസേജന്നെ ടീച്ചർമാരും മാഷമാരൊക്കെ കു ട്ട്യാളെ ശ്രെദ്ധിക്കാട്ടോ അമ്മള് അമ്മളെ മക്കളെ ശ്രദ്ധിച്ചാല് അമ്മക്ക് ടീച്ചറെ നമ്മള് സ്കൂളിന്റെ പേര് പറഞ്ഞ് ങ്ങാണ്ടേനി ആഹ് ഒ ഇത് വന്നീനിയത് ബോർഡ് അടിച്ച്കാണ്ട് വന്ന്ട്ട്ണ്ടായി ന്ന് ഇവടൊക്കെ കുട്ട്യാളെ ശ്രദ്ധിക്ക മഴിം ഇതു ആവുമ്പോ കുട്ട്യാളെ തോട്ടിലും കൊളത്തിലും വിടാതെക്കാ പക്ഷെ ഇബലൊക്കെ പോകും പക്ഷെ ഞാൻ പറയാ വക്കത്ത് നിന്ന്ങ്ങാണ്ട് ഇതേ കുളി നീന്താറിയില്ലാന്ന് എല്ലാർക്കും അറിയ ഇമ്മച്ചിയെ ഞാൻ പോണോണ്ട് കൊഴ് പ്പല്ലാന്നാ ഓൻ ഇന്നോട് പറയ
ഓഹ് ഓഹ് ഇന്നാലും മ്മക്കൊരു സമാധാനം ഇണ്ടാവുല്യ
ഏഹ് അമ്മക്ക് സമാധാനം ഇണ്ടാവോ അമ്മള് അമ്മളെ മക്കളെ വിടുമ്പോ അമ്മക്ക് എന്തെങ്കിലും ആകോ അമ്മക്കൊരു ബേജാറാണല്ലോ
പിന്നെല്ലാണ്ട് പോയി വരുന്നവരെ അങ്ങൻ തന്നെ
ആഹ് ഇപ്പൊ സ്കൂൾക്കായാലും അമ്മക്ക് സ്കൂൾ ബസ് ഉണ്ട്ന്ന് പറഞ്ഞിട്ട് കാര്യല്ല എന്നാലും അമ്മക്കൊരു പേടിയാണല്ലോ എന്തേങ്കിലും ആകോ ഒക്കെല്ലെ ഒരു പേടിയാണല്ലോ
ആഹ് അതെ അതെ എത്ര വലുതായാലും അങ്ങനെ തന്നെയല്ലേ
ആഹ് വെല്യോല് രണ്ടാളും ഒരു സ്കൂളിലാണ് ഇപ്പ പിന്നെപ്പ മറ്റോൻ അംഗനവാടിയിലും അല്ലെ എത്തിറ്റൊള്ളു
ആഹ് ആഹ് പ്പൊ വന്നോ വരാനായിട്ട്ണ്ടാവോലോ
ആഹ് അംഗനവാടിക്കാരൻ വരാനായി
പോയിക്കൊണ്ടരണോ
എങ്ങനെ
പോയിക്കൊണ്ടരനോ
ആഹ് പോയികൊണ്ടരണേ
ആഹ് ആഹ് മൂന്നര വരല്ലേ
എങ്ങനെ ഇവിടെ അടുത്തന്നയാ
സമയം മൂന്നരല്ലേ മൂന്നര വരെല്ലേ
ആഹ് മൂന്നരക്കാണ് വിട
ആഹ് ആഹ് ഒറങ്ങോക്ക ചെയ്യ്ണ്ടാവുംല്ലേ
ഒറങ്ങാനും ഒറ്റ ദിവസ ഇതുവരെ അംഗലവാടിക്ക് പോയാലും ഒറങ്ങിയിട്ടില്ല ഹി ഹി ഹി ഓനൊറ്റക്കെടക്കും എല്ലാ കുട്ടിയളൊറങ്ങും ഓം മാത്രം ഒറങ്ങൂല ഞാൻ ഇന്റെ ഇമ്മച്ചീന്റടുത്ത് എത്തീട്ടെ ഒറങ്ങോ ഉറങ്ങുള്ളൂ നിക്ക് ഇവിടെ ഒറങ്ങാൻ എനിക്ക് പേടിയാണ് അതൊക്കെയാണോലോ അവടെത്തിയാ പറയാ ഒറങ്ങൂലറിം ടീച്ചർമാരന്നെ പറയാ അത്ര ആ അആ ഇപ്പൊ തൊടങ്ങിറ്റൊള്ളൂ പഷേ ഇന്ന് പോയപ്പളും ഞാൻ ഒറങ്ങൂല അഹ് പറഞ്ഞ അഹ് പറഞ്ഞ ന്നാണ്ട് അവിടുന്ന് പോന്ന് കര ആ കരീണ് ഇണ്ട് ഇപ്പ ഇന്നും
ആഇന്നയിക്കോ ആഹ് ശരി താത്ത ഞാന്
ആഹ് ഇന്നാ ഐയ്ക്കോട്ടെ ന്നാശരി